ഹലോ ഹെലോ
ഹലോ കേക്കണില്ലേ
ആഹ് കേക്ക്ന്ന്ണ്ട്
ആഹ്
എന്താ വിശേഷം
ഓ നല്ല വിശേഷം
ആഹ്
സുഖല്ലേ
ആഹ് പറയൂ
ഉം എന്തെക്കെയുണ്ട്
എന്താ അങ്ങനെ പോണ് സുഖാണ്
ആഹ്
എന്താ അവ്ട്ത്തെ വിശേഷം
ഇവടിം കാെയപല്ലാതങ്ങനെ പോണ് മഴ ഒക്കെ ഒണ്ടോ
ഓ മയെ ഒള്ളല്ലോ ഇന്നിപ്പോ വൈകീട്ടാണ് മഴകെറച്ച് മയക്കൊര് ഇത്ണ്ടായിട്ടുള്ള ഇതുവരെ മഴതന്നലാരുന്നോ
ആഹ് എവടെ ഇടക്ക് വരിക ഇടക്ക് പോവ എന്നതില്ണ്ട്
ആഹ് അതെ അതെ
ആഹ്
ഉം പിന്നെ എന്താ മക്കളൊക്കെ എവിടെ
ഉം മക്കളൊന്നുല്ല
ആഹ് ഏഹ് ഇയാളെന്താ വർക്കി യ്യാ ഇങ്ങള്
ആ ഞാ പഠിക്ക ഡിഗ്രിക്ക്
ആ ഡിഗ്രിക്കടിക്ക്ണൊള്ളൂ മേ കല്യാണകഴിഞ്ഞിട്ടില്ലെ
ഓ കല്യാണകഴിഞ്ഞ്
ഏഹ് ഡിഗ്രി ഏതാണ്?
ഞാൻ സോഷ്യോളജി.
ആഹ് പ്ലസ്റ്റൂല് ഹുമാൻ ടീസെര്ന്നു.
ആഹ്
ആഹ്
ങ്ങള് ഡിഗ്രിയൊക്കെട്ത്ത്ണോ?
ഞാനേ ഏ പ്ലസ് ടു കയ്ഞ്ഞാണ്ടങ്ങനെ ൻ്റെ മേരേജഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ മോനായപ്പോ ക്കങ്ങനെ ഡിഗ്രിക്ക് പോം പറ്റില്ല പിന്നെ ഞാന് എക്കൗണ്ട്സ് പഠ്ച്ചതേന്നു എക്കൗണ്ട്സ് പഠ്ച്ച്. ഇപ്പ ഞാ ഡിഗ്രിരി ചെയ്തോണ്ട് ഏഹ് എക്കൗണ്ടിണ്ണിങ്ങിന്റെ വണ്ണിയർ കോഴ്സ് പി ജി ഡി പി ഏ ന്ന് പറയും.
ആഹ്
അത് കയ്ഞ് പ്പഞാ വർക്കെയ്യാണ് പ്പഐന്റെ കൂടെ ഡിഗ്രി ചെയ് -
ആഹ്.
ഉം അങ്ങനെ. ആ ഇൻകൊരു മോനാ ന്നിട്ട് വേറെന്താ വി
വേറെക്കല്ലേ ഇപ്പളും വർക്കെയ്യുന്നുണ്ടോ?
ഇപ്പൊ ഞാന് വേറെ ജോബ് നോക്കാവേണ്ടി റിസൈൻ ചെയ്തതാണ് അത് വണ്ണിയിറായപ്പൊ പിരീട്സായി അപ്പൊ അതുകൊണ്ട് റി
ആ ആ എടുത്തോടെ നോക്കാനായിരിക്കുല്ലേ
അല്ല ഇൻക്ക് വീടിന്റടുത്തന്നെര്ന്നു അപ്പിൻക്ക് വേറൊരു കൊർ എന്താറ്യ വർക്കികൊർച്ച് ഇഷ്യൂണ്ടായപ്പോ അങ്ങനെർങ്ങ്യതാ ആര്ണ അത് വർക്കിങ്ട്ടൈമ് മാറ്റി- അതുകൊണ്ടങ്ങനെ റിസൈൻ ചെയ്തതാ രാവിലെ എട്ടരക്ക് ജോയിൻചെയ്യണം പർഞ്ഞ്. ഈമാസം മുതല് അപ്പൊ അതോണ്ട് ഞാന് വേറെ നോക്കാന്നില്ല പ്ലാൻലങ്ങനെ എറങ്ങ്യതാ.
ആഹ്
മ് അങ്ങനെ വേറെന്തവിശേഷം
വേറെക്കെ നല്ല എ വെർതിരിക്കുമ്പ ന്തേലൊക്കെ വായിക്കലൊ അങ്ങനെന്തെലൊക്കെണ്ടോ ചിത്ര വര്ക്കേ.
ഉം ഞാന്. ആ വെറുതെരിക്കുമ്പോ ഇപ്പത്തെ മെയിൻ ഹോബിയാണ്
ആഹ്.
ഇപ്പത് തന്നെ അല്ലാതെ വേറൊന്നുല്ല. ക്കും നന്നായിട്ട് വായിച്ചിരുന്നു ഇപ്പൊപിന്നെങ്ങനെ വായിക്കാറൊന്നു ടൈമില്ല ഒന്നാമതിപ്പൊടൈമില്ലാതോണ്ടാണ് വർക്ക്ണ്ടായതോണ്ട്
ആഹ്
ഉം.
ചിത്രങ്ങളൊക്കെ വെര്ക്കും മെഹന്തിടാനങ്ങനെയൊക്കെ.
ഏയ് അവൊന്നിൻക്കറീലാ ഉം. ഇയാളെയ്യോ?
ഏയ് ചിത്രവരക്കാള
ആഹ് ആഹ്.
ടാബൊ ഫ്രീ ടൈമിലൊക്കെന്തേലും വർക്കങ്ങനെന്തെലൊക്കെ ചെയ്യോ?
ഞാനോ ഇം ഇം. ഇൻക്ക് വരക്കാവൈക്കൂല ഞാൻ റീഡെയ്യും വായിക്കും നോവൽസേളൊക്കെ എടുത്തോടെ വായിക്കുംല്ലാതെ വരക്കാനുപയോഗിക്കൂല്ല
ആഹ്
ഉം അങ്ങനെ എന്നിട്ട് വേറെന്താ ഫുഡോക്കെ കഴിച്ചോ രാത്രിക്ക്ല്ലേ
ആഹ് കഴിക്കാനാവണ്
ആഹ് വേറെന്താ
വേ നല്ലെ.
ഉം എവിടെ പഠിക്കണത്
ഞാൻ ഇവിടെ അടുത്തന്നെ കോളേജുണ്ട്
ഉം ഉ
പെണ്ണിന്റെ ഹസ്ബൻറിന്റെ വീടിന്റെ അവിടെ കുറച്ചങ്ങ്പോയാ മതി
ആഹ് ഹസ്ബൻഡന്റെ വീട്ടിലാണ പ്പൊ
അല്ല ഞാൻ പിന്റെ വീട്ടിലാ
ഉ ഹസ്ബൻഡന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്
അവിടെ ഉമ്മ ണ്ട് ഉപ്പണ്ട് രണ്ട് ഇളെച്ചന്മാരുണ്ട്
ഉം വേറെ എന്താ ഹസ്ബന്റ് നാട്ടിലാ
ആ ഹസ്ബൻറ് നാട്ടിലാ
ഉം വീട്ടിക്ക് നിക്കാവന്നതാവൂലേ വേറെ എന്താ
ഉ നിങ്ങള്ൾ പിന്നെ ഓൺലൈൻ ആയിട്ട് ഒന്നും നോക്കില്ലേ ഡിഗ്രി ഒക്കെ നോക്കി കൂടെന്നോ
ഞാൻ ഓൺലൈനായിട്ടാ നോക്കുന്നത് ഇപ്പോ ഡിഗ്രി ഇപ്പൊ ഫസ്റ്റ് ഇയർ കഴിഞ്ഞു
ഏതാടുത്ത്
ഞാനെ ബിക്കോം
ഓ നല്ല സ് ആ
എക്കൗണ്ടിങ് ആയതൊണ്ട് അയിനെ ബേസിത് അങ്ങനെ പോവാന്ന് കരുതി
ഉം അപ്പൊ പ്ലസ്ടു ഏതേ നി
പ്ലസ് ടു ഹ്യൂമാനിറ്റീസം എനിക്ക് അക്കൗണ്ടിങ്ങിന നല്ല താല്പര്യം ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ അങ്ങനെ
ആഹ് എല്ലാ സിലബസ് ഏ ഇപ്പഴത്തെ സിലബസ് എഫ് എ യു ജിപ ആണ് അതാണോ കൊറിയര് അല്ലേ ഇപ്പഴത്തെ സിലബസ് ഫോർ ഇയർ ആണഅറിയ അത്തന്നെയാണോ ചോദിക്കുക
അല്ല ഞാൻ ത്രീ ഇയറാ കഴിഞ്ഞർഷം എട്ത്ത്ക്കണേ അപ്പൊ പിന്നെ ത്രീ ഇയറില്ല് കിട്ടുമല്ലോ കഴിഞ്ഞ വർഷംഎടുത്തോണ്ട്
ആഹ്
ഉം അങ്ങരാ
അല്ലെ സിലബസ്ഒക്കെ മാറിയില്ലേഅപ്പൊ ചോദിക്ക ഓൺലൈനിൽ ചിലോടത്തൊ ക്ക അന്വേഷിച്ചപ്പോ ഇങ്ങനെ കൊടുക്കണണ്ട് ഫോർ ഇയർ ആണൊക്കെ പറഞ്ഞ കഴിഞ് ചെലടത്ത് ത്രീ ഇയർ ആണും കൊടുക്കണേ പറഞ്ഞ
ആഹ്അതെ ഇനക്ക് ത്രീയിയർന്നെയ ആയിരുന്നു
ഉ വേറെന്താ എന്താ സ്പെഷ്യലൊക്കെ രാത്രിക്ക്
അങ്ങനൊന്നുല്ല ചോറൊക്ക അങ്ങനെ വക്കും സാധാ പോലെ
ഹി ഹി ആഹ്
എല്ലാ എക്സാമക്കെ എങ്ങനെ ഉണ്ടായിരുന്നു
ഉ എക്സാം കൊഴപ്പല്ല സെക്കന്റ് സെമ കൊറച്ച് ടഫ്തന്നെയായിരുന്നു
ആഹ്
കാലിക്കറ്റ് അല്ലേ ഫസ്റ്റ് സമ്മ്
ഇപ്പ മ്മള് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാ അതല്ലല്ലോ
അല്ലല്ല
ഉം
അത് ചെലപ്പോ ഫെയ്ക്കാവും നമ്മള് ഫേക്ക് നമ്മള് എട്ത്ത് കഴിഞ്ഞിട്ട് ഫേക്ക് ആവണ്ടല്ലോന്ന് കര്തി ഞാനത്എടുത്തിട്ടില്ല
ആഹ് അത് ഞാനും ചോയ് ഞാന്ങ്ങനെ അന്വേഷിച്ചിരുന്നു ഓ അപ്പൊ ഇന്നോ ഞാൻ അന്വേഷിച്ചപ്പം പറഞ്ഞത് എന്താ പറയാ ഫീസ് അയിന് കൂടുതലാട്ടോ അങ്ങനെ വര് നേന്
ആഹ് ആഹ്
ഫീസ് കൂടുതലാ വേ എന്നത് ഇത്ര ഓൺലൈനാ യിട്ടൊക്കെ നമ്മക്ക് എക്സാമ് എഴ്താനെക്കെ പറ്റും ആ ഇത്ര ഇതിനുള്ളിൽന്നൊക്കെ പർഞ്ഞാണ്ട് ഒക്കെ വന്നീനി
ആഹ് പക്ഷേ അഅ്ണ്ട് അഅ് ചെലത് സക്സസ് ആവണോട് എന്റെ ഫ്രണ്ട് ഒക്കെ അങ്ങനെ പഠിച്ചിക്ക്ണ്‌ ആഹ് ആറു മാസം കൊണ്ടല്ല മൂന്ന് വർഷം കൊണ്ട്ന്നെ ഡിഗ്രി എടുത്തു ഇതേപോലെ പിന്നെ ഓൺലൈൻ ആയിട്ട് തന്നെനി എക്സാം സെന്റർ അവിടെ ഞങ്ങള അടുത്തന്നെ സെന്ററും കിട്ടിര്ന്നു സെൻട്രറും പോരാനൊക്കെ ക്ഷേ എക്സാം ഓൺലൈനേന്നു ജസ്റ്റ് അറ്റൻഡ് ചെയ്താ മാത്രം മതി വൺ വേഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടയിരുന്നത് അങ്ങനണ്ട് ചിലത് അങ്ങനണ്ട് ചിലത് സക്സസ് ആവും പിന്നെ ഞാൻ ഓന് ഇട്ത്തത് പിന്നെ അപ്പഴത്തിന് വേറെ എന്തൊക്കെ ഇഷ്യൂ ആയിങ്ങാണ്ട് അയില് പിന്നെ അഡ്മിഷ ൻക്ക് കിട്ടിയിര്ന്നില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വേറെട്ത്തത്
ആഹ് ആ നിങ്ങളെ യൂണിവേഴ്സിറ്റി എതാ
ക്കിട്ടനെ
ഏ
അതുകൊണ്ടാണ് ഞാന് വേറെടുക്കാതെ ഇതന്നെ നോക്കിയത് ഇനി വേറെന്തേലും ഇഷ്യൂ ആയി കഴിഞ്ഞാല് വേറെ പിന്നെല്ലാ നല്ലത് അറിയുമ്പോ ഇഗ്നു ആണല്ലോ ഇഗ്നു
ആഹ്
താവുമ്പോ നല്ല ടാസ്ക് ആണ് പറ്ഞ്ഞ് എല്ലാരും
ആ ഇഗ്നു ഈ അങ്ങനെ അങ്ങനെ ആരും ഇന്റെ അറിവ് ലാരും ചേർന്നിട്ടില്ല പക്ഷെ ശ്രീനാരായണ ഗുരു ഉണ്ടല്ലോ
മ്
ആ യൂണിവേഴ്സിറ്റിയില് ചേർന്നലൊക്കെ പറഞ്ഞ് അത്ട്ക്കണ്ടാ എക്സാം വരാ ലേ രാവുണ്ടേര്ന്ന്
ആ അത്ണ്ട് അപ്പൊ ഈ ഏത് യൂണിവേഴ്സിറ്റി എടുത്ത്ക്കണേ
ഞാൻ കാലിക്കറ്റന്നെ
ആഹ് ആഹ് ഓൺലൈനാ ഡിഗ്രി
ഏഅേ ഓഫ് ലൈനന്നെ
ആഹ് ആഹ് ഞാന് എന്താ തേ പോലെ ഡിഗ്രി ട്ക്കാന് ആദ്യം പ്ലാൻ ചെയ്തിന്നത് തേനു സേ എന്താ ഇഗ്നു ഏനു ഇഗ്നുക്കൊഴ്തിയാ പിന്നെ അപ്പോ എല്ലാരും പറ്ഞ്ഞു ഇന്നു ഭയങ്കര ടാസ്ക് ആണ് എക്സാം എക്സാം അങ്ങനെ എല്ലാർക്കും ക്കും കിട്ടിക്കോൾ ണ്ണം ന്ന് ഇല്ല പാസാവൂല സമ്മ് ഇണ്ടാവും ന്താ സേണ്ടാവുംന്നൊക്കെ പറഞ്ഞിനു അപ്പൊ പിന്നെ ആ ഒര് ഇതോണ്ടാണ് ഞാൻ ഇഗ്നു ഇട്ക്കാന്നത്
ആഹ്
കാലിക്കറ്റിന്റിം അതന്നെയാണ് സെക്കന്റ് സമ്മൊക്കൊ ഭയങ്കര ടഫേയിരുന്നു എക്സാമക്കെ
ഓ നല്ല.
ഓ ഭയങ്കര ടെഫ് ഇല്ല വന്നിട്ടില്ല. എക്സാപൊ ഒരു മാസയിട്ട് ആവ്ണൊള്ളൂ
ആഹ
ഫസ്സമ്മൽ പാസായില്ലേ?
ഫസ്സമ്മ ഫാസാവും അതിപ്പോ എല്ലാരും ഫാസാവും പെട്ടെന്ന് ആഹ അതെ അതെ.
ആഹ്
പിന്നെ പിന്നെ കൂടല്ലാതെ കൊറീല.
ആഹ്, ഫോർസം വരെ വലിയ നമ്മക്ക് പ്രശ്ന ഇല്ലാതെ പോവാ. പിന്നെ അങ്ങട്ടുള്ളതാണെ ഈ ഫിഫ്ത്തും സിക്സ്ത്തു ഒക്കെയാണ്. കെതേട്ന്നൊക്കെ പറഞ്ഞത്.
ഉം. ഉം. ഈഇപ്പം ഏതിയറാ?
ഞാൻ തേടിയറാ
ആഹ നീ ഒരു വർഷം കൂടി ഉണ്ട്ല്ലേ? അല്ല അല്ല ത്രീ ഇയർ ആണോ, ഫോർ ഇയർ ആണോ?
ഫോറിയറാണ്. പക്ഷെ ഐക്ക് പോണങ്കിൽ ഇപ്പ നമ്മക്ക് നല്ല മാർക്കൊക്കെ വേണം.
ഫോറിയർക്കോ?
ആഹ്
ആഹ അങ്ങനീംണ്ടോ? അല്ല ഫോറിയറും ഓപ്ഷനൽ ഫോറിയറും.
ആ ഓപ്ഷൻ തന്നെയാണ്. പക്ഷെ നമ്മുക്ക് അയിൽ ചേരാനിന്ടെങ്കിൽ. ഇത്ര ശതമാനത്തിനുള്ളിൽ വേണം.
ആഹ്, അങ്ങനെണ്ടോ?
ആഹ പിന്നെ സപ്ലി പാടില്ല ലാസ്റ്റ് രണ്ട് സമ്മില്. അങ്ങനെയൊക്കെ ഇണ്ട്ന്ന് പറഞ്ഞ്.
ആഹ്, അതിന്നേ ഇനിക്കറിഞ്ഞൂടാ അങ്ങനെ.
ആഹ ആഹ അല്ല ഈ സ പ്പളീം ഇണ്ടാകുംബ പിന്നെ ഇതിന്റെ അഡ്മിഷനും കാര്യങ്ങളൊക്കെ വരുമ്പോ. സപ്ലൈ എയ്തണെങ്കിൽ ഒരു കൊല്ലടുക്കല്ലോ?
അതെ.
ആഹ്, അങ്ങനെയൊക്കെ പറഞ്ഞെട്ട് ഫസ്റ്റിത്തെതായോണ്ട് എന്താ വല്ല്യ ന്നുല്ല അങ്ങനെ പോണ്.
അഹ് ആ ഇതുവരെന്നും സപ്ലില്ലല്ലോ?
ഇല്ലാ ഒന്നുണ്ടയ്നി എഴുതി ഇട്ത്ക്ണ്. പാസ്സായിക്ണ്. ഇഞ്ഞ് വരാണ്ട് ഫോർ. നമ്മ എന്താ പാട്അറീല്ല.
ആഹ ആഹ
കാര്യങ്ങളൊക്കെ
ആണ്ല്ലേ ആഹ, ഓക്കെ ഇന്നിട്ട് വേറെന്താ? ആഹ, ഓക്കേ, ഓക്കെ,